ആ ഹലോ കേക്കണ്ടാ
ആഹ്
ആഹ് എടീ പിന്നെ ആ ചെറുക്കൻ എ നമ്മളതീ എം അത് അലോ എന്റെ നാത്തൂനുണ്ട് അമ്മളെ കൂടെ ചെൽപ്പക്കക്കെണ്ടാ ഹലോ
ഹലോ
ഹലോ ആ കേൾക്ക്ണ്ടാ?
ഹലോ ഹലോ
കേൾക്കണി ആ അലോ അലോ അലോ കേക്കണില്ലാ കേക്ക്ണില്ലാ അതേയ് കേൾക്കണ്ടാ കട്ടാക്കല്ലട്ടാ കേൾക്കണില്ലാ ഹലോ ആ ഹലോ കേക്ക്ണ്ടാ.
അ കേക്ക്ണ്ട് പറി പറി.
ആഹ് അഹ് ന്റെ നാത്തൂനുണ്ട് കൂടെ ചെൽപ്പഞ്ഞി ആ അൻക്ക് വിളി
പറയ്.
ആഹ് എപ്പളെങ്കിലു അൻക്ക് വിളിക്ക്വയ്ക്കാരം നമ്മള്ങ്ങനെ വിളിക്കണ സമയത്തെ.
ആഹ്.
ത അത് വിൾക്കു കഥകളൊക്കെ പർഞ്ഞരു അപ്പൊ അറിയാത്ത മട്ടത്തിന് നിന്നോണ്ടി.
ആഹ് ഇല്ലല്ല ആഹ് അതങ്ങൻത്തന്നെ നിന്നൊ നിന്നൊണ്ട് ആഹ്. ഇജ് പർഞ്ഞിക്ണ്ന്ന്ള്ളതൊന്നും ഞാൻ പറയിലാ.
ആഹ് പിന്നാ അങ്ങന. ആ മാപ്പ്ള പാവം മാപ്പ്ളടീ അയിനെ എല്ലാട്ട് ആട്ടും തുപ്പൊക്കെ ചെയ്യോള് ആട്ടി. പലേതും പർഞ്ഞാട്ടും എന്തലും ആളൊരു പാവണ്.
അപ്പ പന്ത്രണ്ട് കൊല്ലായ്ട്ട് എന്ത ബടെ നിർത്തിക്ക്ണ്.
അത് അവ്ടന്നേ എളച്ചി എളച്ചിം ബളും കൂടി. പ്രശ്നണ്ടയിക്കാണ്ട് പോന്നതാണെ. അപ്പഞ്ഞിന്റമ്മോസാകർഞ് ഇഞ്ഞിവിടെന്നോട്ടെ ഇഞ്ഞട്ട് പർഞ്ഞയ്ക്കൂലാർഞ്ഞ്. അ പിന്ന അപ്പവര് ആഹ്. അങ്ങനെ ഇവര് വിജാര്ച്ച് വേഗം പെരൊക്കാവുയ്ക്കാരന്ന്.
ആഹ്.
പിന്നെ പെരായതൂല്ല അങ്ങനായി പിന്നെ ഇവള് വാശി പുട്ച്ച്. എ പെരീല് എല്ലാരുംകൂടി അങ്ങോട്ടുങ്ങോട്ടും തല്ലും പുടിയൊക്കെ ആയപ്പള്. ഓല് അങ്ങട്ട് വിൾച്ചു പറയ വടെ നിക്കാൻ സ്ഥലല്ല. ഇപ്പം പെരെട്ത്തിന്നൊക്കെ പർഞ്ഞ് വിൾച്ചതാണ് അങ്ങനെരു പെര ആയതാണ്പ്പത്. ഉം എങ്ങനായാലും കൊയപ്പല്ല അങ്ങനെ നല്ല രീതി എല്ലാരും പോവും ചെയ്യും ഞങ്ങളൊരു വയ്ക്ക് പോവാണെങ്കി ഞങ്ങള് രണ്ടാളും കൂടി. പോക്കും വരവൊക്കെ ഇന്നാലയിന്റെടീലങ്ങട്ടു ഇങ്ങട്ടു തട്ടലും മുട്ടലൊക്കെണ്ടാവും അത് മ ച്ചെ കയ്ഞ്ഞാ മാറും ആ ഒരു കല്യാണണ്ടായാ ഞങ്ങള് രണ്ടാളും കൂടി പോക്കും വരവും രേ ട്ടീനു ന്നട്ട് ഇവടള്ള മറ്റ രണ്ട് മറ്റൊരാത്തൂന്മാരറ്യലാ ആന്റെ നാത്തൂനും നാത്തൂനും. അല്ലാതെ വേറെ വേറാരുല്ലാതെ ഞങ്ങള് പോവൂല എന്നക്കെ പറയലില്ലെറ്റ് ഞങ്ങളങ്ങനെ ഡ്രസ്സ്ട്ക്കാൻ പോവാണെങ്കിലും. ക്കാ ഞങ്ങള് രണ്ടാളും കൂട്യ പോക്ക്.
പോവ്വലെ.
ആഹ് ആക്കൊതന്നെ പിന്നെ അയിന്റെടിലെ തട്ടലും മുട്ടലും അപ്പൊ എങ്ങനൊരു വീടല്ല ക്കണ്ടാവുലാ. ആഹ് ഒല് ഞമ്മള് പറിണ ഒരാക്ക് പറ്റൂല ഒരാള് പറിണൊരാക്ക് പറ്റൂല ഏതായാ ലും ആ ചങ്ങായി അങ്ങനി ഒരാളായി ഇതിങ്ങനി ആളായി.
അത് പാവാല്ലേ അപ്പൊ അയ്ന്റെ കാര്യങ്ങളൊക്കെ നടക്കാനെന്താടീ കാട്ടാ.
ആ ചെങ്ങായിക്ക് നല്ല ആഗ്രഹണ്ട്. ഇവൾക്ക് അയ്നോട് വല്ല്യ താല്പര്യല്ല അവൾക്ക് വല്ല്യ താല്പര്യല്ലാ.
അ എന്താ.
അവൾക്കയിനെ ഇഷ്ടല്യ ആള് കാണാനൊക്കെ ചൊർക്ക്ണ്ട് പക്ഷെ അവള്ക്ക്. അയാള് കൊർച്ചൂടി തടിയൊക്കെണ്ട് ഇബളെ മനസ്സില് വന്റെ ഇപ്പത്തെ വല്ല്യ ചെക്കന്മാരല്ലെ. അതെ മാര്യാണ്.
എന്ത്.
ഇപ്പത്തെ നല്ലപ്പാ അടിപ്പൊളി ഫ്രീക്കൻ ചെക്കന്മാരില്ലേ അത്. പോല്ത്തൊക്കെ ഒരാളാണ് ഓളെ മനസിലിള്ളത് ആഹ് അപ്പോ.
അയിൻ്റെ മാപ്പള എന്താ പറയാ. കൊടുക്കാതിരി
വാപ്പണ്ട് അത് പറയുമ്പങ്ങനുണ്ട് അത് വിളപടല്ല അപ്പൊ പിന്നെ ഇബടെ നിക്കാനൊന്നും നമ്മള് അയാള് വെര്ലില്ല നിക്കൂല വന്നുകാണ്ട് പോവുള്ളു ഉം ഇപ്പൊ ഒരു ഒന്ന് ഒന്ന് രണ്ട് കൊല്ലത്ത് ന്നിങ്ങട്ട് എടേക്കും തലക്കും വേ കുട്ട്യാളായിട്ടൊക്കെ ഒന്ന് പൊർത്തു പോവും തിരൂരൊക്കെ പോയിട്ട് നെസ്റ്റോലും അവടിം ഇവടക്കെ പോകോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇങ്ങ് വരും എന്നാലും ഇവിള് പോകില്ല പിന്നെ പിന്നെതിന്റെ അയിന്റ് ഞങ്ങൾ എല്ലാരും കൂ പോക്കായി പിന്നെ ഡ്രസ്ക്കെടുക്കാൻ മുമ്പ് ഞൾ
ഇങ്ങനെ ആകുമ്പോ തന്നെ മാളേ പെ മാപ്ലാര് വേറെ പെണ്ണെട്ടു
ഇതങ്ങനെ ഒന്നും ചെയ്യൂല ഇന്റെ ആള് പാവാണ് അങ്ങനെ ചെപ്പംന്ന്ഴഞ്ഞ അ എല്ലാരും കൂടി പോകുമ്പള മക്കളും എന്റെ മക്കളും ഞാനോ അവളോ എല്ലാരും കൂടി പോവാൻ അത്രെയും പെരും അങ്ങനെ എല്ലരും കൂടി പുറത്തുന്ന് ഭക്ഷണക്കെ കഴിച്ചിട്ട് എവിടേങ്കിലൊക്കെ കറങ്ങീട്ടൊക്കെ പറഞ്ഞരുന്നേലോ അങ്ങാടീലൊക്കെ ഓരോ കടീലും ഇതിലൊക്കെ വെർതെ ഇങ്ങനൊക്കെ പോയിട്ട് വരും ആഹ് അങ്ങനൊക്കെ വരും പിന്നെ ആഹ് ഒപ്പ അയിന്റെ എടീലൊക്കെ അല്ലെ ഇപ്പൊ സൊ ക്കടെ വന്നത്
അതല്ല അഞ്ഞ് ഇപ്പോ കുടിയിരുന്നാലും ഒപ്പം നിക്കൂലേ
ആഹ് ഒപ്പം നക്കൂ അപ്പഞ്ഞ് ഇവെന്തപ്പ ഒപ്പം നി കുഞ്ഞിപ്പ അതിന്റെ ഉള്ളിലുള്ള പാടുകൾ എന്താന്നുള്ള അറിയില്ല അപ്പൊ ഇങ്ങനൊക്കെ ശരിയാവും പിനെ കൊറുമ്പോടൊക്കെല്ലേ
ആഹ്
പിന്നെ അയാൾക്ക് എങ്ങനെയ ഒരു ജീവിക്കേണ്ടി എന്നുള്ള അറിയില്ലനി എങ്ങനെ പെണ്ണുങ്ങളെ നോക്കേണ്ടിത് അറിയില്ല മക്കള എങ്ങനെയെ നോക്കേണ്ടിത് അറിയില്ല ഒന്ന് സാധനം വാങ്ങികോ ആഹ ഒരു സാധനം ഇപ്പൊ പടിച്ചിരിക്കുന്ന കൊറെയൊക്കെ ഒരു സാധനം വാങ്ങി കൊടുക്കൂല ഒരു വൈക്ക് കൊണ്ടു പോവൂല കക്കേയിലൊക്കെ പോകവാണ്ടെങ്കിൽ അ മോസം കൊണ്ടകല്ലേ ഒരു ഹോസ്പിറ്റലേക്ക് പോവാ അങ്ങനൊക്കെ കേനി അവിടെക്കായ സമയത്ത് ബയ്യാത്തെ ട്ടൂല ഇയാളരു കഥായിട്ട് ഇപ്പൊ കൊറേ പാഠം പഠിച്ച് ഇപ്പൊ എന്തെയ്യൂ പോവാതെപറഞ്ഞാൽ വഞ്ഞാല് വിളിച്ചാല് മക്കള് വിളിച്ചാ വരാ പിന്നെ സ്ഥലത്തക്ക് പോകുക എന്താന്ന് വെച്ച അവർക്കല്ലാം വാങ്ങി കൊടുക്ക ആദ്യ ഒരു സാധനം വാങ്ങി കൊടുക്ക ഒന്ന ജന അഞ്ച് പൈസ ചെ ആക്കല നരിപ്പസ് കൊണ്ടക്കെ
ഇവൾക്കെങ്കിലും കൊടുക്കു പോകുമ്പോൾ
ആഹ് ഇപ്പൊ നൂറായിരം ഇരുന്നൂറായിരം ഒക്കെ എന്തേലും കൊടുക്കണ്ട് അയിനെ കൊണ്ട് കഴിയുന്നതാ കൊടുക്കും
അതിനെയെന്താ പണി
എന്താ അയിന് ഇതന്നെ ഈ മരുന്നും സാധനങ്ങള ഒക്കെ എങ്ങനാ കടകൾക്ക എത്തിച്ച കൊടുക്കുക ഓരോ മെഡിക്കൽ സ്റ്റോർക്ക് മരുന്ന വേറെോരു നെയില എടുത്തിട്ട് എത്തിച്ച കൊടുക്കുക ഓരോ ഫയല് ഓരോ ആൾക്കാർക്ക്എത്തിച്ച് കൊടുക്കുക പിന്നെ ആഹ് ഒരു ഏഹ് സംബോ ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് അവര് ടിപ്പ് കൊടുക്കുന്നതുംണ്ടാവും അവരെ ശമ്പളം അതും ഉണ്ടാവും അങ്ങനെുള്ളല്ല ഡെലിവറി ആയിട്ടുള്ള ജോലിയണേ പിന്നെ വണ്ടിക്ക് ഒന്നുല്ല പോവ ദൂരെ ദൂര സ്ഥലത്തേക്കാണ് പോവുക എറണാകുളമാോ മദ്രസ് അങ്ങനെ പലേ വലിയ വലിയ സ്ഥലത്തുകൾ പോയിക്കടക്ക അങ്ങനെയാണ് നമ്മള ഇവിടെ അടുത്താ ഒര് കൂടുതലും ഒക്കെ ട്രെയിനിന് ട്രെയിന് നെരം വേൾത്ത ട്രെയിൻ ഫുൾ യാത്ര അങ്ങനെയൊക്കെള്ള ജോലിയാണ് പയ്യന് ഏ കൊഴപ്പില്ല ഇനിപ്പൊ അവരിപ്പൊ വീട് കൂടിന്നാലും ഇപ്പൊ നമ്മുടെ വരുന്നല്ല അവർക്ക് ഇപ്പ അവിടുന്ന നിന്നൊക്കെ എന്തേയിലൊക്കെ ആൾക്കാര് അവര മുതല എന്തൊക്കെല്ല
ഇ നിങ്ങള്ൾ ചെലവ് പോയി കുടിരിക്കല്ല എന്തേലും കൊടുക്കണ്ടേ
കുരക്കെന്റെ അങ്ങനെ പറഞ്ഞിത് പിന്നെ ഇവള് ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെക്കാ ഇതായി പിന്നപ്പൊ അവര് പറഞ്ഞ് ഒരാ ളെ സാധനം വേണ്ട ഇ പിന്നെ അവർക്ക് മനസ്സിലായി ഇവിടന്ന് കൊടുക്കാൻ പറ്റൂലാന്നണ്ട അതിന്റെ മാം ഇപ്പ ഇങ്ങനെ നാട്ടിലിൽ വന്നിട്ട് ജോലിക്കും ഇങ്ങനൊക്കെ ആയില്ലെ അത് മനസ്സിലാക്കിയിട്ടാണ് ഈ കാരം പിന്നെ ഇവിടെ എന്ത് നടക്കണേ എന്ന് ചോയ്ച്ചറിയും അവിടെ എന്തണ്ട് ആ അങ്ങനെയൊക്കെ ഒരു സ്വഭാവാ
മാപ്പിള ആരടുക്കാ അല്ലാ അപ്പൊ അപ്പൊ ഇനിപ്പൊ എളച്ചി കൂടെ ഉണ്ടാവൂലേ എളച്ചി
എളച്ചി അതൊക്കെ നന്ന അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴൊക്കെ എളച്ചി വന്നക്കണേ
ആ അതല്ല അതിപ്പൊ എല്ലാർക്കും കൂടി പെരത്തിയതാ
അല്ലല്ല അവരൊക്കെ ഒറ്റക്കാ
ആഹ്
ഉം അഹ്
നമ്മള് പണ്ട് പണ്ട്ന്തേലും ഒണ്ടാ
ഇല്ല ഇല്ല ഒ ഒന്നുടെത്തുട്ടില്ല്യാ ഇപ്പക്ക ഇപ്പോഴും ഉണ്ട് പത്ത് എഴപത് എഴപത്തഞ്ചോ എൺപത് താമസൊക്കെ ഉണ്ട്
ബുർക്ക
ആഹ ഒക്ക അവിടെ അവള അമോസൻ എട്ട ലോക്കറില
ആഹ ആഹ് ആഹ്
ഉം അനുജത്തിയോൾക്കൊന്നും അത്ര കൊടുത്തിട്ടില്ല അഞ്ചഒരാൾക്ക്
അതല്ല ചെലപ്പം ചെലപ്പം കണ്ട അതൊക്കെ വിറ്റ കാണ്ട് കൊണ്ടോയികളയും
അല്ലല്ല അതൊന്നും അവര് അങ്ങനത്തൊന്നും തൊടൂല അവർക്ക് പാര മ്പര്യായിട്ടുള്ള സ്വത്ത് തോനേണ്ട് അവളമ്മായിമ്മ മരിച്ച് അമ്മായിയമ്മന്റെ സ്വർണം വരെ അവൾടെവിടെത്തെ ലോക്കറിലുണ്ട്
ഉ
ഉ അ അതിലൊന്നും അവർക്ക് കൊഴപ്പില്ല അങ്ങനതിലൊന്നും ബുദ്ധിമുട്ടില്ല അത ആ ആണ് ന ഇവടിപ്പൊ പിന്നെ എന്റെടീലൊരു പ്രശ്നം എന്ന് പറഞ്ഞാണ് ഇവളെ അമ്മാ യിമ്മ മരിക്കണ നമ്മള് പാരമ്പര്യമായിട്ടുള്ള സ്വർണ്ണം ഇതൊക്കാ നമ്മള മൂത്ത പേരകുട്ടികൾക്ക് കൊടുക്കൂലേ
ആഹ് ആഹ്
ആ അങ്ങനെ ഒരു തമാസരൊക്കെ പറഞ്ഞേന് ഈ സ്വത്തിന് മോ കണാട്ട സ്വർണ്ണമാന്റെ സ്വർണം എന്തൊക്കെ നി മോൾക്കള്ളത്ട്ടാന്ന് പറഞ്ഞ് അത് അങ്ങനെ എള ഇലച്ചിക്ക് പറ്റിയിട്ടില്ലാന്നു പറഞ്ഞ് അങ്ങനെ ഒരു ഡൗ ട്ടുണ്ട് പക്ഷയോർത്തന്ന് രോരുത്തന്നാണ് അത് പറഞ്ഞത് അങ്ങനെ പഴയ പ്രശ്നങ്ങളുണ്ട് നമ്മുക്ക് അ എന്താ ആരാ അള്ളാന്റെ അടുത്ത്
ആഹ്
അതിന്റുള്ളിൽ എന്താണെന്ന് നമ്മക്കറിയിലല്ല ആ പറ പിന്നെ ഈ തങ്ങളെടുത്ത് പോയപ്പൊ തങ്ങൾ പറഞ്ഞത് എന്താണ് പൈശാചിക പ്രശ്നങ്ങളണെന്ന് പറഞ്ഞപ്പ പിന്നെ പക്ഷെ ഇപ്പോഴക്ക എല്ലാരെയും ഡൗട്ടാണ് ചില സമയത്ത് ഇങ്ങോട്ട് നല്ലുണ്ടാക്കുമ്പോ പറയോ ഞാനും എവിന്ന് പോവാനും ചിന്തയും ചെയ്തക്കും
അതെല്ലേ
ഉം ഇപ്പ ഇവിടെ ഒരു അമ്മായി ഉണ്ടല്ലോ അമ്മായിയാണ് ഇപ്പ ഭയങ്കര ഡൗട്ട് അപ്പ എന്താമ്മ ഈ ഇറ്റ മോസങ്ങളൊക്കെ ചെറുപ്പന്തെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഒരോന്ന് ചെയ്ത് വെച്ചിട്ട് കുട്ടലും തണക്കണിൻ്റെ ഉള്ളിന്ന് കുട്ടലൊക്കെ ആയിട്ട് എന്റെ മോൾക്ക് അവിടെ ചെയ്തു എന്തെന്നാണ് ഞങ്ങളവരെ കൂടിരിക്കാനായപ്പോ ഈ അമ്മായിന്റെ മോള് കോട്ടേസിലാണ്
ഏഹ്
അപ്പൊ അവൾക്കൊന്നും അവള് ചെയ്തതാന്നൊക്കെ ഇന്റെ അമ്മോസങ്ങാന്റെ പെങ്ങള ഏഹ് അപ്പ അവരൊക്കെ ഇത് വരെ പറഞ്ഞിട്ട് അമ്മായി ചെയ്തതാണ് കൊറെ അങ്ങനെതായി
ആഹ്
ഉം
അമ്മായി അന്നോട് നല്ലാം പോലല്ലേ
ആഹ് എല്ലാരോടും നല്ല പോലെന്ന അയ് അങ്ങനത്തെ കുഴപ്പൊന്നുമില്ല പക്ഷെ ഉള്ളിൽ കൂടി എന്തെങ്കിലും കണി എന്താണുള്ളത് അറിയില്ല നമ്മക്കറിയില്ല
ഏഹ്
ആഹ് അത അതെ അങ്ങനെ ചെയ്യ
ആഹ്
ഉം
എന്താലേ
അങ്ങനെ അങ്ങനത്തെ ഒരാള് ഇനിയത്
അതല്ലേ ആദ്യം ആഹ് പെൺകുട്ടിന്റെ അസുഖം മാറ്റി കൊടുക്കട്ട് റബ്ബെ പടച്ചോനെ
ഉം അത് എന്തായാലും മാറി തുടങ്ങണ്ണ്ട്
ഇതിപ്പ അങ്ങനെ അസുഖയാലും എല്ലാർക്കും ബുദ്ധിമുട്ട
ആഹ് എല്ലർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പൊ മാറിത്തൊടങ്ങിപ്പൊ ഇതൊക്കെ ആയി
ഇപ്പൊ ഇ ഇപ്പോ ഇചിപ്പോ ഓരോ കാലിന്റെ ഇങ്ങനെ പോവാ പറ്റുവോ
ഉം അതേ കാര്യത്തി അപ്പം പോവയും ചെയ്യും ലാസ്റ്റ് കുറ്റം നമ്മുക്കും
നമക്കും
എന്ത് സംഗതിക്ക് പോന്തത് കൊണ്ട ഞാൻ പോണം ഒരു ആഹ് നാ കുട്ടീന ആഹ് അതന്നെ മെൽത്തി കുടിച്ച കൊണ്ട് കുട്ടി മെൽത്തി കുടിച്ചു കണ്ട് നിൽക്കുന്ന സമയത്ത് എത്ര സ്ഥലത്തക്കാണ് മോളെ ഞങ്ങള് ചികിത്സക്കും വേണ്ടിയിട്ട് ആക്കാര്ടുത്തക്കെ വക്കുന്നത് ഇങ്ങളത് പിന്നെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കും ഉണ്ടായാല നമുക്കുണ്ടല്ല മനസ്സരു കുത്തന പറഞ്ഞ വരുന്നത്
വർത്താനം അതല്ലടീ ഇത്പ്പോ തറവാടിന്റെ എടുത്താണ് പെരറ്റിന്ന്
അല്ലല്ല ഞങ്ങളെ നാട്ടിൽ തന്നെ ഞങ്ങള അങ്ങാടിയില് എന്നാ ശരിട്ടടി നീ നാളെഞാ വിളിക്കാണ്ടിട്ടാ ഇനിപ്പമ്മളക്ക നാളെ വിൽക്കട്ടാ ശരി ആഹ് ആഹ് ഏന്റെ എ എത്ര പൈസ